ഹലോ ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
അവിടെയോ
ആഹ് ഇവിടെ കൊഴപ്പൊന്നുമല്ല ഇപ്പം രണ്ടു ദിവസായിട്ട് നല്ല വെയിലാ
ആഹ എവിടെയാണ് തന്നെ ഇന്നലെ കുറച്ച് മഴ പെയ്ത് മഴ ഇങ്ങനെ തുള്ളിത്തുള്ളി വെയിയിലും കൊണ്ട് മഴയുണ്ട്ന്നാണ് അറിയുന്നലൊക്കെ
ആഹ ആഹ ആഹ
രണ്ടും കൂടിയ
ഉം പിന്നെ ചായ കുടിച്ചോ
ചായ ഇല്ല വീട്ടിൽ പോയി കുടിക്കണം ആ
പിന്നെ ആഹ ഇവിടെ ഒക്കെ ചായ ഇട്ട് കുടിച്ചു അങ്ങനെ ഇരിക്കുന്നു
ആ
ഉം പിന്നെ
പിന്നെ ആ എവിടെേിലും പോവാനൊന്നുമല്ലേ എ ഇവിടെടുത്തന്നന്ന് വീട്ട തന്നെയാണോ
ആഹ എവിടെ പോവാനാ ഇന്ന് പള്ളി പോയായിരുന്നു പിന്നെ അതുകഴിഞ്ഞ ഉച്ചആയപ്പോഴാ വന്നത് പിന്നെ ആഹ പിന്നെ അ കഴഞ്ഞ് കുറച്ച്ു ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ പിള്ളോര് വന്നു പിന്നെ അവർക്ക് ചായ ഇട്ട് കൊടു ഇനിയിപ്പ അവരെ പഠിപ്പിക്കാൻ ഇരുത്തണം പഠിപ്പിക്കനിരുന്നാ കഴിഞ്ഞാ പിന്നെ ഒരൂ അഞ്ച് മണിക്ക് ഇരുന്നാലും പത്ത് മണിയാവും എണ്ണിക്കുമ്പം ഉ എ പറയാ പോയി കഴിഞ്ഞാ പിന്നെ സമയം പോകുന്നതേ അറിയത്തില്ല.
ആഹ എല്ലാരും സുഖരിക്കുന്നു.
ഉം അനിയന്റെ വിദ്യാഭ്യാസക്കെ എന്തോയി.
കൊണ്ട് ചേർത്തിട്ടുണ്ട്.
കമ്പ്യൂട്ടറോ
ആ ഐ ടി ഐനും ചേർത്ത്ന്നണ്ട് കമ്പ്യൂട്ടറിൽ ചേർത്തി ഐ ടി ഐന് ഇന്നിപ്പോ ചേർത്താൻ വേണ്ടി പോയ പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പൊ ഇപ്പൊ നാളെ പോയിട്ട് ചേർത്തണം അത് ഡി സി എ കോഴ്സ് പഠി എല്ലാം മേടിക്കാൻ
ആ ഡി സി എ പഠിക്കാ
ആ ആറ് മാസത്തെ ആ അപ്പൊ അത് സൈഡ് ആയിട്ട് ഐ പി എൽ കൊറേ കൊടുത്തു വിടുന്നാതന്നാ ഇല്ലെങ്കില് മറ്റേ ഇതു ഇണ്ടാവിലെ ടി വി, ഫ്രിഡ്ജ് അങ്ങനത്തെ ഒക്കെ മെക്കാനിക്ക് പോലത്തെ ഇല്ലേ ആ അതിന്റെതും കൊടുക്കാം അല്ലാതെ ബാക്കി ഇള്ളതൊക്കേ ഇല്ലേ അതെല്ലാം കൊടുക്കാന്ന് വിചാരിക്കുന്നു. എ നമ്മുക്ക് മറ്റേ ഇതുപോലെ ആണല്ലോ ഏതാ അത് കിട്ടുന്ന പോലെ
ആ ആ അലോട്ട്മെൻ്റ് വെച്ച്
ആ അലോട്ട്മെന്റ് വച്ച് അങ്ങനെ ആണല്ലോ? പ്പോ പിന്നെ അത് പക്ഷേ കൊടുത്തുടാന്ന് വി ന്താ കിട്ടുന്നേച്ചാല് ഉം പിന്നെ നമ്മള് അടുത്തന്നെ ആണ് ആയിട്ട് ഇള്ളതും കുറച്ച് അടുത്തന്നെയാണ് അവിടെ തന്നെ കിട്ടു വാണെങ്കില് നല്ലത്.
ആ
അതെ ആ വേഗം ബസ്സിന് പോയി വരാം. പിന്നെ അവിടെ രണ്ടെണ്ണം ഇണ്ട് ഒന്ന് വുമൺസിൻ്റെയാ. മറ്റേതാണ് മിക്സിഡ് ആ
ഈ വന്ന് കാലത്ത് എനിക്ക് തോന്നുന്നു ഡിഗ്രി ഒക്കേ എടുക്കുന്നതിനെക്കാളും ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ തൊഴിൽ സാധ്യതയുള്ള എന്തെങ്കിലും ഒക്കെ എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്
അതെ അതെ
ഞാനും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിംങ്ങിനാരുന്നു പോയത്
ആ ആ
ആ അത് രണ്ട് വർഷത്തെ കോഴ്സ് ആരുന്നു
ഒ അതു ശരി ആ അതു കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും വേറെ നോക്കില്ലേ മുന്നോട്ടേക്ക് അത് എങ്ങനായി എന്തോ മുന്നോട്ടേ അദെന്നെ വെച്ചിട്ട് നോക്കിക്കൂടായിനോ
ആ അത് പിന്നെ പകുതി അല്ല അതിന്റെ എക്സ്സാം ഒക്കെ എഴുതി അത് കഴിഞ്ഞ് പിന്നെ കല്ല്യാണം ഒക്കെ ആയി പിന്നെ അതങ്ങ് നിന്നു പിന്നെ എനിക്ക് പിന്നെ മടിയായി പോയി പിന്നെ പോകാനും എടുക്കാനും പക്ഷെ ഇത് പഠിച്ചിരുന്നെങ്കിൽ നല്ലൊരു ജോലി സാധ്യതയുള്ളള്ള ഒരിതായിരുന്നു
ഉം അതെ അതെ അ നോക്കിയണ ഉ
ഒക്കെ കഴിഞ്ഞഞ് പിന്നെ ആ ഒരു ഇതിലായി പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജോലിക്ക് പോക്കൊക്കെ പിന്നെ കണക്കായിരിക്കും ഇപ്പം ഉം ചില ചിലര് പോകും
ഉം
ചിലർക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ആഹ പിന്നെ അങ്ങനെയൊക്കെ അ തില ഇങ്ങനെ പോകും കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോണന്നാണോ
എനിക്ക് ഒരു സമയം വരെ പോണ്ടനയിനു ആഹ പിന്നെ ഇപ്പൊ കൊറച്ചായിട്ട് പോണം എന്നുള്ളത് കാരണം വച്ചാല് ഞാൻ ഇപ്പോഴാണ് സ്വന്തമായി പൈസ കിട്ടി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിട്ട ഇപ്പൊ കൊറച്ചായിട്ടായിരുന്നു മറ്റേ എല്ലാം പപ്പയും മമ്മയും ആണല്ലോ അപ്പ എനിക്കൊരു സാധം വേണെിൽ അവ ചോച്ച് അവരുടെ പെർമിഷൻ കിട്ടിട്ട് ചപ്പം ചില സാധനങ്ങളും അമ്മിറി ആ ഒന്നും വേണ്ട ആ പക്ഷെ മുഖത്താവന്നിട്ട ശരിയാവല വള്ളം എന്തും കൂടി പോക്കുവോ അങ്ങനെയൊക്കെ പറയും അപ്പൊ പിന്നെ എന്നന്താ പറയാ
സ്വന്തമായിട്ട് അതല്ലേലും അങ്ങനെയാണ് നല്ലത് നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി കഴിയുമ്പ പിന്നെ നമുക്ക് ആവശ്യം ഉള്ളത് ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും മേടിക്ക മെഡിക്കുമ്പോ ആ കിട്ടുന്നൊരി ഇതും പിന്നെ നമുക്ക് ആ ആ അത് അത് നോക്കുമ്പം കല്യാണ ക പിന്നെ ആന്നായാലും കല്യാണത്തിന് മുമ്പ് ആന്നോലും സ്വന്തമായിട്ടൊരു ജോലി ഉള്ളത് എപ്പോഴും നല്ലതാ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യം വരത്തില്ല കല്യാണത്തിന് മുമ്പ് അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് പിന്നെ ഭർത്താനെ എന്തൊരു കാര്യത്തിന് നമ്മൾ ചോദിക്കുമ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ട് എപ്പഴും ചോയി ക്കാൻ. നമുക്കും ഒരു ബുദ്ധിമുട്ട് അപ്പം ഉ കല്യാണം കഴിഞ് ജോലിക്ക് പോകാന നല്ലത് പിന്നെ എന്തോ ഓരോത്തരു സാഹചര്യം പോലെ ഇരിക്കും ചിലർക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല ചിലർക്ക്
ആ പിന്നെ എന്തായാലും എന്നോട് ആരും പോണ്ടന്ന് ആരും പറയാത്തക്കെ ആരുല്ല എല്ലരും എന്റെ ഇഷ്ടത്തിന് നടുന്നു ഓക്കെ നിനക്ക്‌ എന്താണോ ഇഷ്ടം എന്ന് പറയുന്ന ആ അത എനിക്ക് കിട്ടിട്ടുള്ളവര് അയിനോട് ഇന്ക്ക്‌ പ്രശ്നമില്ല ഞാൻ തീരുമാനിക്കണ പോലെ പിന്നെ ഇപ്പറഞ്ഞമാതിരി കുട്ടിയൊക്കെ ആയാ അറിയില്ല അതി
ആ് അത് പിന്നെ അന്നേരം പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റ അത് പിന്നെ എന്ത് ജോലിയാണെന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കുഞ്ഞുങ്ങളൊക്കെ ആയികഴിയുമ്പോ പിന്നെ നമു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവരൊക്ക ഒരു പ്രായംക്കെ ഒക്കൊയി സ്വന്തമായിട്ട് കൈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും ബം പിന്നെ നമുക്ക് കൊഴ്പ്പല്ല പോവാ അല്ലെങ്കി വീട്ടില് ആൾക്കാരുണ്ട് നോക്കാൻ ആളുണ്ട് എന്നുണ്ടെങ്കില് നമുക്ക് ധൈര്യമായിട്ട് ജോലിക്ക് പോകം ഇല്ലെങ്കി അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ ആരും ഇല്ലല്ലോ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോ പിന്നെ നമുക്ക് കൊഴ് പ്പല്ല അവര് ആ പോയി വന്ന് അയിന്റെ ഇടയ്ക്കുള്ള സമയം നമുക്ക് ചെയ്യാം അയിക്ക് മുമ്പ് കുഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞു പ്രായത്തിലേ അത്ങ്ങളൊക്കെ വിട്ടിട്ട് പോകുന്നത്
ആ ആ അങ്ങോട്ട് എങ്ങനെ അത് അറില്ല അതിന് മുമ്പ്
ആ
പിന്നെ എനിക്കീന്ന് വെച്ചാ എന്നോട് നോ പറയ്ണത് എനിക്ക് തീരേ ഇഷ്ട അങ്ങനെ ഒരു നല്ല സ്വ സ്വഭാവമാണോ വൃത്തികെട്ട സ്വഭാവമാണോ എനിക്കറിയില്ല എന്റെ അടുത്ത് നോ പറഞ്ഞ് കഴിഞ്ഞാൽ എനി ക്ക് പറ്റൂല എ എന്നോട് എന്റെ ഇഷ്ടത്തിന് ഓക്കേന്ന് പറയുവാണേ കുഴപ്പമില്ല പിന്നെ സ്നേഹം കൊണ്ട് പറയുന്നത് കേക്കും അല്ലാണ്ട് മറ്റേ ഭർ ത്താവി ന്റെ അധികാരം അതെനി ക്കിഷ്ടമല്ല
ആ നീ പോവണ്ടന്ന് വച്ചാ പോവണ്ട ഉം
ഇപ്പം നിങ്ങക്ക് പോണെങ്കിൽ എന്താ അങ്ങനാണേൽ നിങ്ങൾക്ക് പോണെങ്കിൽ പൊയ്ക്കോ പോകണ്ടെങ്കിൽ പോകണ്ട അങ്ങനെ ഒരു മൈൻഡ് പറയുവേലേ അത് നീ പോയേ പറ്റൂ അല്ലെങ്കിൽ നീ പോകരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അതൊന്നും എനിക്കിഷ്ടമല്ല പിന്നേ സ്നേഹം കൊണ്ട് പറയാം ഒരു സ്ഥലത്ത് ആദ്യം നീ പോകണ്ട അവിടെ പോയാൽ ശരിയാവൂല അങ്ങനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ആ അതെ അപ്പം ചെല കാര്യം നിങ്ങളെല്ലാര്ത്തു പറ്ഞ്ഞില്ലെ അഹ് ശരിയാവൂല നീ ചെ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കി അതിലെന്തോ കാര്യണ്ടെന്ന് എനിക്ക് തോന്നിയാ ഞാൻ ഓക്കെ അല്ലാണ്ട് അധികാരം പോലെ അങ്ങനെ എനിക്കിഷ്ടാ
ഉം ആ ഓരോത്തർക്കും ഓരോ രീതിയല്ലേ നമ്മളിപ്പം ഹ് ഇപ്പം കല്യാണം കഴിച്ചെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലായിരിക്കത്തില്ല ചിലപ്പം ചിലപ്പോ ന നല്ലതായിരിക്കും ചിലപ്പം ഈ പ്രത്യേകിച്ച് പ്രണയ വിവാഹം കഴിക്കുമ്പത്തേനും ആദ്യ നല്ലതായിരിക്കും പിന്നെ അത്കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് കടന്ന് കഴിയുമ്പോഴായിരിക്കും ആ ഒരുരിതങ്ങ് മാറും ജീവിക്കാൻ തുടങ്ങുമ്പോ ആ പിന്നെ പ്രണയിച്ച് നടന്നതൊക്കെയങ്ങ് മാറി നമ്മള് റിയാലിറ്റി റ്റിയിലേക്ക് വന്ന് കഴിയുമ്പോ പിന്നെ അവിടെ എല്ലാം എല്ലാം ചെലത് ആ ചെലത് ഈ പറഞ്ഞേന്റെ കൂട്ട് പോവരുത് എടുക്കരുത് അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോവരുത് നൊ ക്ക പറഞ്ഞ് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ ചെലത് ഏഹ് കൊഴപ്പോല്ല അതുപോലെതന്നെ മുമ്പും എങ്ങനാണോ അതുപോലെതന്നെ വിവാഹ ശേഷോം അതുപോലെതന്നെ ജോളിയായി
എനിക്കോന്ന് നമ്മള് തന്നെ മൊഗത്തോക്കി ആ അതെ അത് ശെരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് തന്നെ ആദ്യം മൊഗത്തോക്കിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊറച്ചൂടി നല്ലെയാരിക്കും എങ്ങനെയാണ് ഇത് ന്ന്ള്ളെൻ അങ്ങന ആദ്യം തോർന്ന് നോക്കണേൽ പറയുവാണെ കുഴപ്പോല്ല മറ്റെ ആദ്യോ
ദ് ഒന്ന് അത് എന്താന്ന് വെച്ചാ നമ്മളീ അറിയാവുന്ന ആൾക്കാരാന്നെ കൊഴപ്പവില്ല കല്യാണത്തിന് മുമ്പ് മ്മക്ക് അറിയാം ആ ന്നാ എന്റ സ്വഭാവ ഇപ്പം പിന്നെ നിന്റെ സ്വഭാവം അറിയാം കെട് കെട്ടാൻ പോവുന്ന ആള്ടെ സ്വഭാവം രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്നൊണ്ടങ്കില് പ്രശ്നവില്ല ആളങ്ങനെ സംസാരിക്കെ ആ പക്ഷേ നേരെ മറിച്ച് ഇപ്പ മ്മള് ആ രേ അറേഞ്ചിഡ് മാരേജ് ആവ്മ്പോ നമ്മക്ക് അറിയത്തില്ല ആളെ കുറിച്ച് എങ്ങനാണന്നൊന്നും നമ്മക്ക് അറിയത്തില്ല
ഉം അതെ അതെ അത് ഭയങ്കര താണ് ഉം ഉം അതെ അതെ മറ്റത് അറി ഞ്ഞോണ്ടേരിക്കില്ലേ ഇയാള് സമ്മതി ക്കൂലാന്നാണ് ഞ്ഞോണ്ടേക്കും ആ ജീവിതത്തിലേ പോവ്ന്നേന്നെ അപ്പ പിന്നെ വെല്യ ഷോക്കേ കാര്യോന്നുല്ലല്ലോ ആ മറ്റേതും ചാർ ത്തൊരാള കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ലതും ഉണ്ട്
ആഹ് എ അതാ പറഞ്ഞെ എല്ലാടത്തു ഒണ്ട് നല്ലതു ഒണ്ട് ചീ ത്തെ ഒണ്ട് പ്രണയവാണെങ്കിലും അറേഞ്ച്ഡ് ആണ രണ്ടെടത്തും നല്ലതു ഒണ്ട് ചീത്തേ ഒണ്ട് പിന്നെ എല്ലാരും ചെലത ഒക്കെ പിന്നെ അഡ്ജസ്റ്റൈയ്ത് എല്ലാരും അങ് പോവും കൊഴപ്പൊന്നുല്ലാതെ തട്ടിമുട്ടിം അങ്ങനൊക്കെ അങ്ങ് പോവും.
ഉം അതെ അതെ.
ഉം പിന്നെ
പിന്നെ
ചൂടക്കെ എങ്ങനെണ്ട് ഇപ്പൊ
ചൂട് കൊഴപ്പോല്ല ഇവിടെ പിന്നെ ഫാന്റെ ചോട്ടിലായതോണ്ട് ഇങ്ങനെ ഇരിക്ക്ന്നു. എന്നാലും ഉണ്ട് എവിടെ പൊറത്തേക്ക് എറങ്ങിങ്ങോട്ട് വരുമ്പഴാ. ന്റമ്മോ ആഹ് ഇന്നലെ ഞാന് പോസ്റ്റ് ഓഫീ സ പോയ തിരിച്ച് വരുമ്പത്തേക്ക് ഞാനങ്ങോട്ട് വിയർ
ആഹ് അത് ശരിയാ, മഴയാവുമ്പോ നമ്മള് മഴയെ കുറ്റം പറയും, ചൂട വുമ്പോ ചൂടാന്ന് പറയും. ഓ ഒരുതരത്തി പറ്റത്തില്ല. ഞാൻ പറയുവാരുന്നു. മഴയും വേണം വെയിലും വേണം എ രാവിലെ ഒരു ഒരഞ്ച് മണിവരെ കുറച്ചു വെയിലിക്കട്ടെ എന്നിട്ടു വൈകീട്ടങ്ങ് മഴ പെയ്തോട്ടെ. എനിക്ക് രാത്രി മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടാ. ആഹ് നമ്മള് കെടന്ന് ഉറങ്ങുന്ന സമയത്ത് മഴ പെയ്യുന്ന എനി ക്ക് ഭയങ്ക
ആഹ്, എനിക്കും ഇഷ്ടാ, അതാവുമ്പോ ഇടി വെട്ടിയാലും കൊഴപ്പവില്ല ആഹ് ഉം ഉം ഇല്ലല്ലോ. അതാണ് മറ്റിങ്ങനെ ഒരു പത്ത് മണിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുധനൊരു പന്ത്രണ്ടണിക്കാവും എല്ലാരും വീട്ട് കേറിണ്ടാവും. പിന്നെ അല്ലാണ്ട്ള്ളോര് മാ
ഉം വീട്ടിലായിരിക്കും, പകല് പകല് മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ തുണി ഉണങ്ങാനാ മെയിൻ ബുദ്ധിമുട്ട് തുണി ഉണങ്ങാനും പാടെ എങ്ങോട്ടും പോകാനും പറ്റത്തില്ല.
ഉം നമുക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നല്ല. വാഷിംഗ്‌ മനുഷ്യനായതു കൊണ്ട് പെ എഹ്, പിന്നെ ഏലാണെങ്കിലും അതെ - തന്നെയാണ് അതുകൊണ്ട് ഒക്കെ എന്തേലും ഉണ്ടാവും പുറത്ത്ങ്ങനെ ഇടുന്നവരും ഇ ഇങ്ങനെ അധിക പേ പറനെകെട്ട് വെയിലാവുമ്പോ വെയിലാവകുമ്പോ ഇട്ടും അപ്പ പതേ മഴ പെയ്യോ അതാണ്ട് പേ ടിക്കും
ഉം
എന്നിട്ട് ഉ ആ ശരി